ആഹ് ന്താടി
ഏഹ്
ന്താ വിശേഷങ്ങൾ നിന്റെ
അ ആടി ഞാനിങ്ങനെ ഇര്ന്നപ്പൊ വെർതെ വിൾച്ച്
അയ് ശരി.
നീ എന്താക്ക
ഞാനിതാ ഇവടെ വെർതെ ഇരിക്കിന്ന ഞാന് താ വെർതെങ്ങനെ ന്തൊക്കോ ആലോയ്ച്ച് ങ്ങനെ ഇരിക്കലാണ്.
അതെ ആഹ് ഒർങ്ങാൻ സമയായ്ലെ
ആ ഒർങ്ങാനൊക്കെ സമയായി
ഞാ ഞാൻ ഒറങ്ങാൻ ഒറങ്ങീട്ട്ണ്ടാവില പറഞ്ഞ് വിൾച്ചതാ.
ഓഹ് അങ്ങനെ
ആഹ് എടീ ഈ കൊറെ ഫ്രൂട്ട്സൊക്കെ ണ്ടല്ലോ അയ്ല് ഇപ്പൊ ബ്ലഡ്‌ വെക്കാന് മെയ്നായ്റ്റെന്താ കഴിക്കണ്ടേ അതേപോലെ വിറ്റാമിന് മുടിക്കുള്ളത്
ഓഹ് ആഹ്
എനിക്കിത് പോവാണ്
ആണോ അതെന്താ ഹോസ്റ്റൽല് പോയയ്‌നേഷയ്‌ക്കു ലെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്.
ഓൾറെഡി എനിക്ക് വിറ്റാമിന്റെ പ്രോബ്ലം ഉണ്ട് മു നെക്കെണ്ട്.
ഞാൻ പിന്നെ അമ്മള് എനിക്കീ വിറ്റാമിന്റെ എഫിഷ്യൻസിന്റെ കൊഴപ്പണ്ടയ്നി അപ്പൊ എന്നോട് ഡോക്ട്ർ പറഞ്ഞത് നമ്മളെ മുട്ടല്ലേ എഗ്ഗ് അത് നന്നായിട്ട് കഴിക്കാ പിന്നെ മീനില്ലേ ഫിഷ് ആഹ് ബോയിൽഡെഗ്ഗ്. എഗ്ഗ് എങ്ങനെ കയ്ച്ചാലും കൊയപ്പല്ല്യ എഗ്ഗ് ഉം പിന്നെ മീന്
ആ മീന്
ഇത് രണ്ടു മാണ് മെയിൻ സാധനങ്ങൾ വിറ്റാമിന്റെ. ഉം പിന്നെ ആഹ് അതെ അതെ. ചീര ഈ ചീരവർഗ്ഗം ഇങ്ങനെ ഇലക്കറികള് ഇല്ലേ. ആഹ് ചീരയില. മുരിങ്ങിന്റെ ഇല അങ്ങനത്തെ കുറെ ഇലകൾ അതൊക്കെ കഴിച്ചാൽ നല്ലതാണ് വിറ്റാമിന്റെ.
അത് ഞാന് കഴിക്കൂല അതല്ലേ പ്രോബ്ലം.
പ്രശ്നം അതൊന്നും അനക്ക് തീരെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കും എപ്പോഴെങ്കിലും ആഴ്ചയില്ലെങ്കിലും കഴിക്കാ അതിനും പറ്റുന്നില്ലെങ്കില് മറ്റേ വിറ്റാമിന്റെ സപ്ലിമെന്ററി ന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ട് അത് കഴിക്കേണ്ടി വരും പിന്നെ നീ വെയിലൊക്കെ കൊള്ളല്ലില്ലേ
ആഹ വെയിലൊക്കെ കൊള്ളാറുണ്ട് രാവിലത്തെല്ലേ
ആ പിന്നെ ബോഡി ഫുുള്ളായിറ്റ് കൊള്ളലുണ്ടോ
ഏഹ ബോഡി ഫുള്ളയിട്ട് കൊള്ളലുണ്ടോ ആ കൊള്ളാലുണ്ട് കൊള്ളാലിണ്ട് ആഹ് അപ്പോ നീ സോക്സ് ഒക്കെ ഇടുന്നതോ സോക്സ് ഒക്കെ ഇടൂലേ അപ്പൊ ബോഡി ഫുള്ളയിട്ട് കൊള്ളൂലല്ലോ ആ കൊള്ളൂല അതൊക്കെ പോലെ നമുക്ക് ഈ വിറ്റാമിന്റെ ഡെഫി ഡെഫിനൻസി വരുന്നത് നമ്മൾ ആകെ എന്താ ഈ ഫേസും കൈയും മാത്രല്ലേ വെയിൽ കൊള്ളുന്നുള്ളൂ വേറെ ബോഡി പാഡ്സ് എവിടെയും കൊള്ളുന്നില്ലല്ലോ ഉം അങ്ങനാണ് ഡോക്ടർ പറഞ്ഞക് പിന്നെ ബ്ലഡ് വെക്കാാന് നമ്മളെ ഇതില്ലെ അനാർ
ആഹ ഞങ്ങള ഇവിടെ ങ്ങൾ മാതലിങ്ങന്ന പറയ
ആ ഞങ്ങള അവിടെ ഉർമാമ്പഴന്നറിം
ഏ ഉർമ പഴുവോ ഞാ ഉർമാ പഴം പറയുമ്പോഴേ പാഴം മീൻസ് പാടഴു ല്ലേ
ആഹ് പക്ഷെ ഞങ്ങളവിടെ അങ്ങനെ പറയാ പിന്നെ മാങ്ങ മാങ്ങൊക്കെ വിറ്റാമിന് നല്ലതാ ഈ തക്കാളി
ആഹ തക്കാളിയൊക്കെ കറിയില് അങ്ങനെയോ
ആഹ് തക്കാളി അങ്ങനും കഴിക്കാ ചെലോര് പച്ചക്കും കഴിക്കുന്നോരൊക്കണ്ട്
അത് ഞാൻ പച്ചക്ക് എനിക്ക് പച്ചക്കുള്ള സാധനങ്ങളൊന്നു ഷ്ടല്ല
ഇഷ്ടാല്യല്ലെ നിനക്ക് പിന്നെ പച്ചക്കറി കൊണ്ട് പണ്ടേ ബോക്കോട്ട് ആണല്ലോ നീ
അതെ
ഉം അങ്ങനെ പിന്നെപ്പന്താ അതൊക്കെ പിന്നെ പെ പാഷൻ ഫ്രൂട്ട് ഇല്ലേ അതൊക്കെ നല്ലതാ ആ പാഷൻ ഫ്രൂട്ട് ആ ഞാനില്ലേ എന്റെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഞാാന് കൊണ്ടു തരുന്നുണ്ട് അത്ര ഇഷ്ടണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാ ആ മഞ്ഞല്ലേ മഞ്ഞ ആഹ ആഹ നല്ല രസാത്
അല്ലേ
ആ പിന്നെ അതില് പഞ്ചസാരെക്കെ ട്ട് കഴിച്ചിട്ട്ണ്ടോ
ആഹ
ആ നല്ല ടേസ്റ്റ് അല്ലേ ഞൻ എന്തായാലും ഞാൻ ഇന്റെ രു കുടുംബക്കാരെ വീട്ടിലുണ്ട് ഞാൻ അവിടെ പയ്ത്ത്ക്ക് ണ്ടെങ്കിൽ ഇതവണ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് അപ്പൊ കൊണ്ടു തരാം
ഉം പിന്നാ പിന്നെ നിനക്ക് ഈ റംബൂട്ടൻ അതൊക്കെ അതൊും പിന്ന എനിക്കറിയില്ല കേട്ടോ ബ്ലഡ് വെക്കൊന്ന് റമ്പൂട്ടാനൊക്കെ ഇഷ്ടാ ഓ ന്ന ആഹ കഴിച്ചപ്പളാണ് ഓ ഇപ്പൊ ഇ ഇപ്പൊ ഇനിക്ക് തോന്നുന്നു അതിന്റെ ടൈമാന്ന് എല്ലാട്ത്തും റംബൂട്ടാനാണ്. കൊറെ ഇണ്ടായിണ്ട് ആടി എന്റെറെ ഒരു ഫ്രണ്ട് ണ്ട്ട്ടോ നാട്ടിലുള്ള ഓളെ വീട്ടിലുണ്ട് ഈ തവണ റംബൂട്ടൻ ഉണ്ടായി. കൊറെ ഉണ്ടായിക്ക് ഇന്നട്ട് ഇനിക്കൊക്കെ കൊണ്ടു തന്നോള് വീട്ടന്ന് ഉം ഫസ്റ്റ് ഉണ്ടായതൊണ്ട് കൊറെ ണ്ടായിണ്ട്.
ആഹ
ഉം, ഓള് കഴിഞ്ഞ തവണ റംമ്പൂട്ടാൻ ണ്ടായില്ല, ഓര് കൊർച്ചായി കുഴിച്ചിട്ട്ട്ട് അഞ്ചു വർഷംങ്ങാനായി. അപ്പൊ റംബൂട്ടാൻ നമ്മള് ഇങ്ങനെ ന്തേ ണ്ടായിക്കില്ലെങ്കില്ലെ ആ മരത്തിന്റെ മരത്തിനോട് ഇങ്ങനെ വടിയോ അല്ലെങ്കി കത്തിയൊക്കെടുത്തിട്ട് ഇങ്ങനെ പറയാ പോലെ പ്രാവശ്യം ണ്ടായില്ലങ്കിൽ അട്ത്ത പ്രാവശ്യം ഞാൻ നിന്നെ മുറിച്ച് കളയും അങ്ങനെയൊക്കെ പറഞ്ഞാല് അത്ണ്ടാവും, ആഹ്‌ നിങ്ങളവിടെണ്ട്. ആഹ്‌, അപ്പൊ അത് പേടിച്ച് കായ്ക്കുമ്പോലെ ആഹ്‌ അതന്നെ അതന്നെ. തേങ്ങ കൊലയ്ക്കാണ്ടാവുമ്പോ മാങ്ങ ണ്ടാവാണ്ടാവുമ്പോ അങ്ങനെയൊക്കെ ഇന്റെ വീട്ടിലും ചെയ്ത്ട്ട് അപ്പൊ അതെല്ലാട്ത്തിലും ഉണ്ട്ല്ലേ.
ഉം.
ഉം, പിന്നെന്താണ് ഇതൊക്കെ തന്നെ കഴിക്കണം. പിന്നെ നമ്മള് ഈ ആ തോന്ന്ണ്ട്, പക്ഷെ റംബൂട്ടാന് ശ്രദ്ധിക്കണം നിപ്പക്കെ പാല് അതൊക്കെ ആഹ്‌ ആ അതിലൂടെ ക്കാണ് പിന്നെ അത് മാത്രല്ല ഈ ഇതൊക്കെല്ലിയെ ചെറുപയറൊക്കെല്ലിയെ അതൊക്കെ നല്ലതാ വേഗം ബ്ലഡ് ന്ന സാധന
ആഹ്, ചെറുപയർ പുഴുകിയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ.
ചെറുപയർ പുഴങ്ങിട്ടില്ലേ ഞങ്ങള് എടക്ക് വീട്ടിലൊക്കെ ആക്കും ചെറുപയറ് പുഴുങ്ങാ. എന്നിട്ട് അതില് നിങ്ങക്ക് തേ നീ തേങ്ങ കഴിക്കോ?
ആഹ്‌ അതിലിട്ട് തേങ്ങക്കെ കഴിക്കും.
തേങ്ങിയിം പഞ്ചസാരിം ഇട്ട് കഴിച്ചാ നല്ല ടേസ്റ്റ് ആണ്. ആഹ്‌ ആഹ് ആഹ്‌. ആഹ്‌, ആ ആ അംഗനവാടിയിൽ അങ്ങനെ ചെയ്യും, ആ പിന്നെ വൻപയറില്ലേ?
മൻപേറമി പറഞ്ഞ ഏതാ?
ആഹ്‌, ബ്രൗൺ കളർ കൊർച്ച് വലിപ്പള്ളത്. ഉം, ആഹ് ആഹ്‌ ആഹ്‌ അതെ ആ പയറ് അതുപോലെ തന്നെ പുഴുങ്ങ എന്നിട്ട് പഞ്ചസാരേം തേങ്ങ ഇട്ട് നല്ല ടേസ്റ്റ് ഞങ്ങളടക്ക് വൈകുന്നേരം അതും കട്ട തനെക്കാക്കും.
ഏ അതൊക്കെ എനിക്ക് ഇഷ്ട്ടാട്ടൊ കൊർച്ച് ഉപ്പൊക്കെ ഇട അന്നല്ലേ ല്ലായിന്റിം ഒരു ദെരുള്ളൂ.
ആ, അത് ഇണ്ടാക്കുമ്പോം കൊർച്ച് ഉപ്പിട്ട് വേവിക്കാ, ന്നിട്ട് പഞ്ചസാരയം തേങ്ങേയിം എന്നാ ബാലൻസ് ടേസ്റ്റ് ഉണ്ടാവുലെ.
ആയിന്നെ എനിക്കല്ല ഇഷ അങ്ങനെ പയർ വർഗം അങ്ങനത്തെയൊക്കെ ഞാൻ കഴിക്കോ?
കഴിക്കല്ലേ, ഈ പച്ചക്കറി ആണല്ലേ പ്രശ്നള്ളൂ.
ഏ ഈ ക
ഉം ആഹ്‌ ആഹ്‌ കടല പുഴങ്ങിതൊക്കെ നല്ല രസാ. പിന്നെ വേറൊരു സാധനണ്ട്. മറ്റേ നമ്മളെ ഗ്രീൻ പീസ് ഇല്ലേ, ഞങ്ങളവടെ ബീച്ച് സൈഡിലൊക്കെ പോയാൽ കിട്ടും ഗ്രീൻ പീസ്സ് ഇല്ലേ പച്ചപ്പട്ടാണി ആ അത് നമ്മള് കുക്കർല്ട്ട് വേവിക്കിയാ.
ആഹ്‌.
ആ, ന്നിട്ട് ഉപ്പ് ഉപ്പൊക്കെ ഇട്ടിട്ടിട്ട് വേവിക്കെയാ. ന്നിട്ട്, വേറൊരു പേന ട്ക്കാ എട്ക്ക അതില് വെളിച്ചെണ്ണയിം. ഏ പിന്നെ മുട്ട ചിക്കൂലെ
ആഹ്
അങ്ങനെ അടച്ചിട്ടി് ആ രണ്ട് മൂന്ന എന് എങ്ങനെ നല്ലോണം ഈ എന്താ പറയിയ അയിന് സ്ക്രാപെയ്യ അങ്ങനെ എന്തോ പറയിലേ ആ ആ ചിക്യ പോലെ ആഹ് അതും പിന്നെ കൊറച്ചധികം കുരുമുളക് പൊടിയും. പിന്നെ ചിക്കൻ മസാല ഉണ്ട അതും കൊറേ മഞ്ഞ അതും കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നല്ലോണ്ണം നല്ലോണ്ണം മിക്സ് ആക്ക ന്നിട്ട് ഈ സാധനം ഗ്രീൻ പീസിലിടാ ആ ന്നിട്ട് കൊറച്ചും കൂടി മല്ലിച്ച
കേൾക്കുന്ന ഞങ്ങളുടെ അവിടെ ഇല്യ
ഏ നല്ല ടേസ്റ്റാ വൈകുന്നേരൊക്കെ നല്ല ടേസ്റ്റാ ചായക്കൂട്ട പിന്നെ രാവിലൊക്കെ ആക്കാം നമുക്ക് ഉം നല്ല ടേസ്റ്റ് ആണ് ഏ നീ ഒരു ദിവസ എന്റെ വീട്ടിലേക്കൊക്കെ വാ അപ്പം ഞാൻ ഉണ്ടാക്കി തരാ ന്റെ വീട്ടിലില്ലേ ഞാ ഈ തവണ പോയി. ലീവിന്
ആഹ്
അപ്പളൊക്കെ ണ്ടാക്കി പക്ഷെ ഇത് ശെരിക്കും നമുക്ക് ഇവിടന്നൊക്കെണ്ടാക്കാടീ കുക്കർ കുക്കർ ഇല്ലെങ്കിലും തില്ലേ. കെറ്റിൽലൊക്കെ ണ്ടാക്കാ ഉം മറ്റേ ഗ്രീൻ പീസ് രണ്ടു ദിവസൊക്കെ വെള്ളത്തി പൊതിർത്തി വെക്കൊണ്ടി ട്ടോ എന്നാലേക്ക് അത്
രണ്ട് ദിവസോ അത്ര ദിവസം ആക്കണ
എല്ലാ എന്താ വെച്ചാൽ നമുക്കിവിടെ കുക്കർ ഇല്ലല്ലോ. കുക്കർ ണ്ടെങ്കി പിന്നെ വിസിലടിച്ചാല് രാവിലെ ഇട്ട് വെച്ചാ വൈകുന്നേര ആവുമ്പോഴത്തേ നല്ലോണ്ണം പൊതിരല്ലോ? പക്ഷെ ഇവിടെ കുക്കറില്ല. അപ്പൊ രണ്ടു ദിവസങ്കിലും ഇട്ടാലല്ലേ അത് നല്ല വെന്ത് വരുള്ളു അതാ ഞ ഉദേശിച്ചേ. അങ്ങനെയൊക്കെ ചെയ്താ നല്ല ടേസ്റ്റ് ആഹ് മുട്ടട്ടത് ഞങ്ങ ബീച്ച് സൈഡിൽ ഉണ്ടാവും. അത് എ പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ വിക്കും നല്ല ടേസ്റ്റാ ഉം പിന്നെ നീ എന്താണ് ഈ കോ കാടമുട്ടന്നതൊക്കെ കഴിച്ചിന്നാ. മസാലയിലൊക്കെ
ഓഹ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാത് വെറുതെ കഴിക്കാൻ ഇഷ്ട്ടാണ് ഇങ്ങനെ കൊറച്ച മസാലൊക്കെ ഇട്ടിട്ട്
കെട്ടിട്ട് ആ ങ്ങനെ
ഇവിടെ വന്നപ്പോ കഴിച്ചായിരുന്നല്ലോ.
അതന്നെതന്നെ ആ സാധനം തന്നെ അത് നല്ല ടേസ്റ്റ് ആഹ് പിന്ന ഉം അങ്ങനെ
പിന്നെ എന്താ കറക്റ്റ് മൻസ്സിലായ
കല്ലുമ്മക്കായോ
അതെ
അതെങ്ങനാ വെച്ചാ നമ്മെ ബീച്ച് ബീച്ചിലൊക്കെ ഇല്ലേ പാറല്യേ ആ പാറന്റെ മോളുണ്ടാവുന്ന ഒരു സാധനാണ്
മറ്റേ ഇത് പോലെയാണോ. എന്താണ് അയിനേന്താപ്പ ഇരുമ്പോ
ഇരുന്ത്
അതെന്താ
അത് ഇതുപോലത്തെ ഒരു സാധനാണ് ഇത് ഒരു ഷെല്ലയിക്കും നമ്മളെ ഒരു കുറച്ച കാലം റീൽസിലൊക്കെ ഇല്ലെനിയോ ഇങ്ങനെ ഒരു പേള് അതിറെ ഉള്ളിൽ വന്നിട്ട് മാലക്കെ മുത്ത് ആഹ് അങ്ങനത്തെ ഒരു സാധനം ആഹ് ആഹ് ആഹ് അങ്ങനത്തെ ഒരു ഷേയ്പ്ള്ള ഒരു സാധനം എന്നിട്ട് അതിലൊരു എറച്ചിണ്ടാവും ഉം എന്നിട്ട് അതില് മാവൊക്കെ നിറച്ച് പുഴുങ്ങും ആദ്യം ആവി കയറ്റി പുഴുങ്ങും. ന്നിട്ടത് മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ചെട്ക്കും നല്ല ടേസ്റ്റാ അത്.
ഏ, അപ്പൊ അയിന്റെ ഉള്ള് ക്ലീൻ ആക്കീട്ട് അങ്ങനെ മാറ്റാ അന്നിട്ട് അത് നറേ ക്കേ, അങ്ങനെയാണോ?
ആഹ്‌ ആഹ്‌ അത് ആദ്യം വേവിക്കും. ഉപ്പില് ഉപ്പ് ഏത് വെള്ളത്തില് കൊർച്ച് വെള്ളഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്ക, അപ്പൊ കൊർച്ച് വെന്ത് വരുമ്പോ ഇതില്ലേ ഇങ്ങനെ പൂടീട്ടല്ലേ ഉണ്ടാവാ എന്നിട്ട് ആ ചൂട് നട്ടുമ്പോ അതിങ്ങനെ തുറന്ന് വരും എന്നിട്ട് നമ്മള് ക്ലീൻ ആക്കിട്ട് അതിൽ നിന്ന് വരാത്ത രീതിയിൽ ക്ലീൻ ആക്കണം അതിലിങ്ങനെ എടുത്ത പോയത് എന്നിട്ട് സാധനം ഈ ഷെല്ലിന്റെ ഷേപ്പില്
അത് അത് കടല മാവല്ലേ അതില് നിറയ്ക്കുന്ന
കടലമാവല്ല അരിമാവിലേ അരിപ്പൊടി ആ അരി പൊടിയും തേങ്ങ ചിരണ്ടിയതും പിന്നെ ജീരകല്ലിയ
ആഹ
ആഹ് ആഹ് അതെടുത്തിട്ട്
ആഹ ഞാനേ നിക്ക്ട്ട എനിക്ക് കൊറച്ച് പണിയുണ്ട് ഞാൻ വിളിക്കാം
ആഹ് ആഹ് എന്നിട്ട് പറഞ്ഞേര ബാക്കി ഓക്കെ
ആഹ് ഓക്കെ ശരി